ക്കമേല
കണ്ട
ആ ചെല് പ്പ ഈ നെറ്റ് ഇച്ചിരി കുറയുമ്പോഴത്തേക്കു ആണ്
കട്ടായി പോണില്ലേ ആ അന്റെ കോള് ഇതുവരെ കട്ട് ആയിട്ടുണ്ടാ വിളിച്ചിട്ട് വേറാര്ക്കേലും
ആഹ് കട്ടായേര്ന്നു
ആഹ് ആഹ്
ആഎന്നാ പിന്നെന്നായിരുന്ന്‌ വൈഫി ആണോ അതോ നെറ്റാണോ
നെറ്റ് ഫോണില് കേറ്റിക്കാ വൈഫൈ വീട്ടില്ലില്ല
ആഹ് ആഹ് ഇവടെ വൈഫൈ അപ്പൊ ഞാൻ ഇടക്ക് കോള് കട്ടാപോഴത്തേക്ക് ഞാന് ഒന്ന് നോക്കും ആ ഹ് ഹ് ഇനി വൈഫൈ എങ്ങാനും പോയതാണോ മഴയെ
കറന്റ് പോയാല് ല്ലേ
കരണ്ടും പോയാല് ഇൻവേർട്ടർ ഉള്ളോണ്ട് അത് ഓഫാവൂല്ല
ആഹ് ആഹ്
അങ്ങനെ ആ പ്രശ്നൊന്നുല്ല ഇൻവേർട്ടറിലാണെങ്കിലും ആ എന്താ ഫ്രിഡ്ജും ഉം മോട്ടറും മാത്രമേ ഉ ഉപയോഗിക്കാൻ പറ്റത്തില്ലാത്തുള്ളൂ ബാക്കിയ എല്ലാം നമുക്ക് ഉപയോഗിക്കാം
ആഹ്
പക്ഷെങ്കിലും ചെലെപ്പെ ഈ മരങ്ങൾ ങ്ങടെ വല്ലോ ഈമ് ഭയങ്കരം കാറ്റല്ലേ ഇപ്പം
ആഹ് ആഹ്
റ്റുണ്ട് ഇടി മിന്നലൊക്കെ കുറവാല്ലേ അപ്പൊ വല്ല ഞാആ ഇന്നല്ലോ ഇന്നലെയോ മിനഞ്ഞാന്നെങ്ങാണ്ട് ഇടിയൊക്കെ ഇണ്ടായിരുന്നു പക്ഷെ അല്ലാതെ വല്ല്യ
വല്ലാണ്ടെന്നൂല്ല അല്ലെ ആഹ്ആഹ്
ചെറിയ രീതിൽ ഇടിയൊക്കെയുള്ളൂ പിന്നെ ഉം കാറ്റാണ് ഒത്തിരി നല്ല കാറ്റാ
മ്
അതുകൊണ്ട് തണുപ്പും ഉണ്ട് നല്ല സുഖവാ കിടക്കാൻ നല്ല സുഖവാ മ് ആ വെള്ളത്തിന് പാടൊള്ള ബുദ്ധിമുട്ട് അങ്ങനെ വല്ലോ ഉണ്ടോ
ഇല്ല ഇല്ല അങ്ങനത്തെ ബുദ്ധിമുട്ടൊന്നും ഇല്ല
ആ എനിക്ക് വേനലാകുമ്പോ വെള്ളം ഉം തീരെ കുറയും
ആഹ്
റ്റു ഉപയോഗിക്കാൻ മാത്രം സൂക്ഷിച്ച് സൂക്ഷ സൂക്ഷിച്ച് സൂക്ഷിച്ച് നമ്മള് സൂക്ഷിച്ച് ഉപയോഗിക്കേലേ ഈ സ്വർണ്ണോക്കെ സൂക്ഷിച്ച് ക്കണംന്ന് പറയുന്നപോലെ
അങ്ങനെ ഉപയോഗിക്കല്ലേ എന്റെ ഹസ്ബൻഡ് കഴിക്കാൻ വന്നിട്ടുണ്ട് അപ്പൊ ഞാന് ചെവില് വെച്ചിട്ട് സം സംസാരിക്കും ചെയ്യാം ആ ഇന്നൊണക്കമീനാണ് ഇന്നൊണക്കമീനാണ് അപ് പേ മൂ പേർക്ക് പറ്റൂല ഉണക്കമീന ഇപ്പൊ മുട്ട പൊരിക്കണം
ആ അങ്ങനെയാ ല്ലേ
ആഹ്
ആ ഇവിടെ അങ്ങനെ മൊട്ട മു ട്ട അങ്ങനെ ഒത്തിരി ഒന്നും കഴിക്കാത്ത പാർട്ടി അതുകൊണ്ട് എനിക്ക് ഭയങ്കരം ബുദ്ധിമുട്ടാ അങ്ങനെ ഒന്നും തന്നെ വേണ്ട ഒരു മുട്ട പൊരിച്ചത് വേണ്ട ഒരു ചിക്കൻ കൂട്ടുകല ചിക്കൻന്റെ ചാറ് കൂ ല്ല ബീഫ് കൂട്ടുകേല ആ അതെ മ എന്താ മട്ടൻ കൂട്ടുകേല ആ മുട്ടക്കറി വേണ്ട നികറിയാമേല എൻ എന്റോട് എല്ലാരും ചോദിക്കും എന്തായി കൂട്ടുന്ന ഞാൻ പറയു ആ എനി എനിക്കെന്നെ അറിയത്തില്ല ഞാൻ ഓരോ ദിവസവും എന്തെങ്കിലുഒക്കെ ഒപ്പിച്ച് പെറക്കി കൊടുക്കുന്ന പാട്. പരിപ്പ് കറി കൂട്ടൂല പയർ ഇഷ്ട നിങ്ങ അങ്ങോട്ടെ കൊണക്കപ്പേറുന്ന്പറഞ്ഞ സംഭവം ഉണ്ടോ
കറി വെക്കണ അല്ലേ രാവിലെ ദോശയൊക്കൊക്കെ
ആ അങ്ങോട് തെക്ക് രാവില് ത്തെ ക്കറിയാല്ലെ ആ ഇവടെ ഉച്ചക്ക് ഏ ഉ ച്ചക്ക് താളിക്യാ ചെയ്യുന്നെ ചുമ്മാ ഏ ഉപ്പൊന്നുല്ലാതെ ഏ കുക്കറിലിട്ട് വേവിക്കും ഫിസിലടിപ്പിക്ക് ഒരു അഞ്ചാറെണ്ണൊക്കെ അടിക്കണം പയറിന് നല്ല വേവ്ണ്ട് എന്നിട്ട് അത് താളിക്യാ ചെയ്യുന്നെ ഉള്ളിയും ഉള്ളിക്ക അത്താണ് ഏ ഉം മൊളക്‌പൊടിം ഉപ്പൂടുന്ന ഹലോ അലോ അയ് ഞാൻ ഓർത്ത് എന്ത കട്ടായി പോയോ നോക്യേ നോക്കുവായി ഞാൻ നോക്കുവായിരുന്നന്തെ ആന്നാ ഇങ്ങനെ കട്ടായി പോന്നന്ന്
ആ
കാക്ക കരയുന്നേ കേക്കാലോ
ആ ഞാനട്ക്കള്ടെ ഭാഗത്താണ് അപ്പൊ ഗ്രില്ലി
ആ കാക്ക കരയ്ന്ന്ണ്ട് ഉം
ഇന്നത്തെ പിള്ളേര് വരുമ്പക്ക്ന് എന്തെക്കെ ഇണ്ടാക്കി കൊട് ക്ക
പിള്ളേർക്ക് ഞ്ഞ് ഉം അ് രണ്ടു പേർക്കും കൊർച്ച് ബേക്കറിയെക്കെ മതി പക്ഷെ എങ്കിൽ ഞാൻ ഒത്തിരി ബേക്കറി കൊടുക്കാറില്ല പിന്നെ ഏ ഉം കഴിഞ്ഞു ഇന്നലെ ഞാനൊരു കേക്കുണ്ടാക്കിയെ എനിക്ക് ബെർത്ത്ഡേ ടന്ന് കേക്ക് മുറിക്കണെ ഇഷ്ടമില്ല അപ്പം ഏ ഞാ ഞാൻ കൊർച്ചോസം കഴിഞ്ഞിട്ടുണ്ടാക്കി തരാംന്ന് പറഞ്ഞ് ഇന്നലെ ഒരു റ്റൂ റ്റയറിന് ഒരു കേക്കൊക്കു ണ്ടാക്കി മുറിച്ചിട്ട് അയിന്റെ ബാക്കി കൊർച്ചും കൂടി ഇരിപ്ണ്ട് ഞ ഞാ അത് വരും അപ്പം മക്കളത് കഴിക്കും പിന്നെ ആം എന്തെങ്കിലൊക്കെ മതി ഇന്നതൊന്നും വേണെന്നൊന്നുല്ല
ആ അതന്നെ എന്തെങ്കിലും വരുമ്പോക്ക്ന് ഒന്ന് കിട്ടണം അത്രേ ള്ളൂ
വിഴുങ്ങാനുള്ള വെശപ്പൊ
ആ എന്നാ ചോറൊന്നും കഴിക്കൂല്ല വേറെ ന്തെങ്കിലും വാണം
ന്ന് ആ എന്തെങ്കിലും വെറൈറ്റികളി ല്ലേ ന്നാ ചോയ്ക്ക് ന്നെ വെറൈറ്റി ഞാൻ പറയാ ഇതെല്ലാം വെറൈറ്റ്യനാന്ന് ഈ ചക്ക ഉണ്ട് ചക്ക ക്കില്ലേ കുറേ ചക്ക ഉണ്ടായിരുന്നു ഇവിടെ ഞങ്ങൾക്കൊക്കെ കുറേ ച പ്ലാവ് ഒക്കെയുണ്ട് അപ്പം ചക്കയൊക്കെ ഞാൻ വറുത്തു വെച്ച്എന്നിട്ട്
ആ ഞാനന്ന
ടിവിയും കണ്ട് ആ നല്ല രസവല്ലേ ടിവിയും കണ്ടിരുന്ന് കഴിക്കാന്
ആഹയും കഴിയ്യുമ്പോ
ചോടുക്കും ആ പാല് ഇവർക്ക് പിടിക്കേല്ല പിള്ളേർക്ക് ഇഷ് ഷ്ടല്ല എന്നിട്ട് കട്ടൻ ചായയും വെച്ചു കൊടു ഇപ്പം ഇതുപോലെ എന്തെങ്കിലുമ ഒക്കെ ബേക്കറിയോ അല്ലെങ്കില് എന്തെങ്കിലും പരിപ്പൊടിയൊക്കെയായിട്ട് പൊരിച്ചു കൊടുക്കും ഞാങ്ങൻത്തെക്ക ചെല അപ്പം അങ്ങനെ പൊരിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ വെള്ളത്തിലിട്ട് വെച്ചിട്ട് ആ വൈകുന്നേരം ആവുമ്പോഴത്തേക്കും അരച്ച് അത് പൊരിച്ചു കൊടുക്കും പരിപ്പ് വടയോ ബാജിയോ ബാജിയ ക്കെഇഷ്ടവ അതൊക്കെ ഇരുന്ന് കഴിക്കുന്നതാണ് അപ്പം അങ്ങനത്തെ എന്ത് എന്നത്
പച്ചരിയാട്ടിട്ടോ
അല്ല ഈ പ പരിപ്പോടെ അറിത്തില്ലേ പരിപ്പ് പരിപ്പ്
ആഹ പരിപ്പ്
ആഹ സാധ കറിവെക്കുന്നതിന്റെ മുഴു ത്ത സൈസ് പരിപ്പുണ്ടല്ലോ വടപ്പരിപ്പ്ന്ന് പറയും
ആ ആ ആ കടയിൽന്ന് വാങ്ങിക്കഴിച്ചിട്ടുണ്ട് പക്ഷെ ഉണ്ടാക്കിട്ടില്ല
ഇവിടമി ക്കവാറും ഉണ്ടാക്കും ഞാന് പൊരിക്കും അതും വലിയ പാടൊന്നുല്ല ഉഴുന്നവാടയാണേങ്കിലും പെരിക്കും ഉഴുന്ന് പക്ഷെ വെള്ളത്തിലിട്ട് അത് അരയ്ക്കാൻ ഗ്രൈൻഡർ ഉണ്ടെങ്കിൽ ഏറ്റവും നല്ല ഇവിടെ ഗ്രൈൻഡർ ഇല്ലാത്തത് കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ട ഗ്രൈണ്ടർ ഒ ണ്ടങ്കി നല്ലതാ പെട്ടെന്ന് അരയും ഈ ഉഴുന്ന് വടണ്ട ക്ക് വെള്ളം ചേർക്കാതെ അരക്കേണ്ടോണ്ട് മിക്സിയുടെ ജാറും ബ്ലെയഡ് പോകും മിക്സിയുടെ കിട് കിട്ന്നരു സൗണ്ടാ അതുകൊണ്ടൊരു ബുദ്ധിമുട്ടുണ്ട് അല്ലെങ്കി കൊഴപ്പൊന്നു ഉഴുന്ന് വടയാണെങ്കിലും ഇച്ചിരി റവയും കൂടെ ചേർക്കണം ഉഴുന്ന് വട എങ്കിലും ഉള്ളരു തരുതരിവന്ന് ഉണ്ടാവുള്ളൂ പിന്നെ എന്ത്‌ താ എല്ലാം തന്നെ ആഹ് ഉഴുന്നവടയില് പരിപ്പ് വടയിൽ ഒരു പൊടിയും ചേർക്ക പരി ഇപ്പൊ പരിപ്പും അരച്ച് പച്ചമൊളകും ആ പരിപ്പ് വെള്ള ത്തിലിടും കുതിർത്താൻ ഉച്ചയാവുമ്പോ ഇട്ടാ വ വൈകുന്നേരം വടപ്പരിപ്പ - ആ മുഴുത് ഈ സാധാ സാ സാധാ പരിപ് ല്ല അതിനെക്കാൾ മുഴത്ത് കുറച്ചും കൂടി- മുഴുത്ത പരിപ്പ് നമുക്ക് കാണുമ്പോഴേ അറിയാം മുഴു- ഇതാ പരിപ്പ് അത് വെള്ളത്തിലിട്ട്- കുതിർ കുതിർന്ന് കഴിയുമ്പോം പിന്നെ നമ്മള് രണ്ട് മൂന്ന് പ്രാവശ്യം പിന്ന കഴുകിയിട്ട് ഇതും വെള്ളമില്ലാതെ അരച്ചെടുക്കണം അരയ്ക്കു വല്ല- കുറച്ച് പരിപ്പിന്റെ കഷ് - ഇനങ്ങളൊക്കെ ഉള്ളതുപലെ ഒന്ന് അടിച്ചെടുക്കണം കൂടുതലും പേസ്റ്റ് പോലെ അരക്ക- രുത് പരിപ്പ് പരിപ്പ് പിന്നെ ആ അരക്കുമ്പഴത്തേക്ക് ഈ കടുകട എന്നുള്ള സൗണ്ട് ഒന്നും കാണൂല അരഞ്ഞു വരും അതും വെള്ളം ചേർക്കാതെ വേണം അരക്ക- എന്നിട്ട് അതിലേക്ക് ഉപ്പ - പും സവോളയും ഏ വലിയയുള്ളില്ലേ വലിയുള്ളി കുരുകുരാന്ന് അരിഞ്ഞതും - ഉപ്പും ആ പിന്നെ എന്നാ പച്ചമുളകും കരിയാപ്പിലയും കൂടെ ഇട്ടിട്ട് നന്നായി മിക്സ് ചെയ്തിട്ട് കയ്യേ വ ച്ചിട്ട് നമ്മള് കട്ട്ലൈറ്റിന് പരത്തൂല്ലേ കട്ട്ലൈറ്റിന് പരത്തുന്ന പോലെ കയ്യെ വെച്ച് പരത്തിയിട്ട് ആഹ് ആഹ് ആഹ് അതുപോലെ പൊരിച്ചെടുക്കും
ആഹ് അപ്പൊ വലിയ റിസ്ക്കൊന്നുല്ല ഹഹ
എ എ വലി യ പരിപാടിയൊന്നുല്ല പിന്നെ പറ്റുപാട് പണി ഉള്ളത് ഉഴുന്നടയ്ക്കാ
ആഹ ഉഴുന്നോടെ ടേസ്റ്റ് വല് ഇഷ്ടല്ല
ആഹ എനിക്കിഷ്ടം ആ കുഴപ്പമില്ല പക്ഷെ എങ്കിലും ആ ആന്നെ ഒരു ചമ്മന്തിയും കൂടെ കൂട്ടി കഴിക്കാന ഒഴുന്ന അട നല്ലത്
ആഹ
അല്ലാതെ ഉഴുന്നുവടക്കൊരു സുഖില്ല ചമ്മന്തിയും കൂടെ ആവുമ്പോഴത്തേക്കും അതിറെ ഒരു ഉപ്പും മുളകും എല്ലാ ഉള്ള അപ്പൊ അത് ഇങ്ങനെ മുക്കിട്ട് കഴിക്കുമ്പോ ഒരു പേസ്റ്റ് ഉണ്ട് ഭജിക്കും അങ്ങനെയാ ചമ്മന്തി വേണം അല്ലെങ്കി മജിയും കൊള്ളുവല്ലോ
ആ ആ
ബജി ഉണ്ടാക്കല്ലോ അത് നല്ലല്ലേ മറ്റേ ഈ കോളിഫ്ലവർ വെച്ച് നല്ലല്ലേ അത് കഴിച്ചിട്ടില്ലേ
അത്
ബീച്ചില് പോയിട്ടില്ലേ
ബീച്ചിലൊക്കെ പോവാറുണ്ട്
ബീച്ചില് പോയിട്ടില്ല ബീച്ചില് ആ ബീച്ചിന്റെ സൈഡില് മെയിനായിട്ടുള്ള കോളിഫ്ലവർ ബജി
പെട്ടന്ന് കൊണ്ടപോയിക്കാരോ
ആ ഇത് ഇ ഇവിടെൊക്കെ എന്താ കോളിഫ്ലവർ വാങ്ങിട്ട് ഞാൻ ബജിയാ പൊരിക്കാറ് വേറെൊന്നും ഞാൻ ചെയ്യാറില്ല ബജി മിക്കവാറും ബജി പൊരിച്ചു കൊടുക്കും പിള്ളേർക്ക് ഇഷ്ടവാ
ആ
ക്ഷേ കഴുകുന്നതിന് മുമ്പ് ഇങ്ങനെ അടർത്തിയിട്ടിട്ട് ന്നാ നോക്കണം അതിന്റകത്തു അ ചെറിയ ചെറിയ പുഴു കാണണം നമ്മൾ കടയിൽന്ന് വാങ്ങുമ്പോ അവ പുഴുവൊന്നും നോക്കല്ല പക്ഷെ നമ്മള് വീട്ടിൽ ഉണ്ടാക്കുമ്പോ നല്ല വൃത്തിക്ക് ഉണ്ടാക്കണ്ടേ കുഞ്ഞ് വെള്ള പുഴു കാണും അതുകൊണ്ട് പ്രത്യേകിച്ച് നന്നാ നോക്കിട്ട് വേണം ഉപ്പ് വെള്ളത്തിൽ ഇടാൻ ഉപ്പും മഞ്ഞും മഞ്ഞളും കൂടി ഇട്ടിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കും ഇച്ചിരി നേേരം അത് അടർത്തി കഴിഞ്ഞിട്ട് എന്നിട്ട് കഴുകി കളഞ്ഞിട്ടാണ് ആ വേവിക്കുന്നുന്നത് ഒന്ന് വേവിക്കും പകുതി വേവില് ഉം ഊറ്റിടു എടുക്കും
ആ
എനിക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടം വേണ്ട ഞാൻ എല്ലാം ഫോണിലാണെല്ലാം നോക്കും അറിയാൻ മേലാത്തത് അല്ലെങ്കിൽ അറിയാവുന്ന രീതിയില് പരീക്ഷിച്ചു നോക്കും പിള്ളേർക്ക് എന്നിട്ട് പരീക്ഷിച്ച സാധനം കഴിക്കാൻ കൊടുക്കും. പിള്ളേരപ്പം നല്ലതാന്ന് പറയുമ്പം ഇഷ്ടവാ
യൂട്യൂബ് ഉണ്ടാവോണ്ട് ജീവിച്ചു പോവാപ്പോലെ
ആ അത് ശരിയ യൂട്യൂബ് ഉള്ളതുകൊണ്ട് എല്ലാ ഒന്നല്ല എന്നാ ചോറ് കൊടുത്തോ എന്നാ ശരി എന്ന
ആ ശരി